ഉം എന്തുണ്ട് വാർത്തകളൊക്കെ?
ഓ വിശേഷ ഒന്നുല്ല സുഖായിട്ട് ഇരിക്കുന്ന് അവിടെ എന്തോണ്ട്
ഇവിടെയും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല സുഖായിട്ട് എല്ലാരും ഇരിക്കുന്നു ഇപ്പം നാലുമണി കാപ്പി എല്ലാം കഴിഞ്ഞ എല്ലാവരും ഉം ഇരി എന്നോ ഉം ഞാൻ ചക്ക ഇട്ടായിരുന്നു വൈകിട്ട് ചക്ക വേവിക്കുവായിരുന്നു എം ചക്കയ്ക്ക് വെക്കാൻ നല്ലൊരു കറി പറഞ്ഞു തരം എന്ന് എന്നോട് പറഞ്ഞരുന്നു നലോം
ആഹ ചക്ക ചിക്കൻ കറി സൂപ്പർല്ലേ
ആഹ ചിക്കൻ കറി വെക്കുന്ന പറഞ്ഞരാന്ന് പറഞ്ഞില്ലായിരുന്നോ
എന്താ വാങ്ങിക്കുന്ന ചിക്കൻ ആണോ അതോ ബീഫാണോ അവിടെ വാങ്ങുന്നേ ചിക്കനാണോ ആ എങ്ങനെ സറ്റ് ആണോ വാങ്ങിക്കുന്നത്
ആ പീസ ആക്കിയില്ല ഫുൾ ആയിട്ട പീസ ആയിട്ട് നമ്മള് ചിക്കൻ കമാ രീ ഇതിലുള്ള പീസാക്കിയ വാങ്ങിക്ക പിന
ആഹ
നിങ്ങള എങ്ങനെ ചിക്കൻ വാങ്ങി ക്കുന്നെ ചിക്കൻ ആയിട്ട് ഫുള്ളായി വാങ്ങിച്ച് വീട്ട
അല്ലല്ല അല്ലല്ലല്ല ഇവിടെ പ്രത്യേകിച്ച് മുറിക്കാനായി് അങ്ങനെ കട്ട് ചെയ്യാന ആരുല്ല അപ്പൊ ആ ഞങ്ങള്ൾ പീസ് ആക്കി നമ്മള് കറി വെ പത്തില്ലേ അപ്പൊ കറി വെക്കുന്ന ആഹ് കറി വെ ഞാന് പീസ് ആക്കിയാണ് ഞാണ് വായിക്കുന്നത് എന്നിട്ട് ട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല രീതിൽ കഴുകും അവര് ഒരു കവർന ആകിട്ട് നമുക്കിങ്ങ് തരൂല്ലേ
ഓ ശരിയാ ആഹ
നമ്മള് ഇവിടെ കൊണ്ട് വന്നിട്ട് നല്ല രീതിൽ അത് വൃത്തിയാക്കി കഴുകിട്ട് കഴുകി കഴ അതിന് ശേഷം നമ്മളൊരു ഒരു പാത്രത്തിൽ ഇട്ടിണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം ഇട്ട് നല്ല രീതിൽ മിക്സ് ചെയ്ത് വെക്കും മൊളോടി മല്ലിപ്പൊ ആ ആ ചിക്കൻ പീസ് എല്ലാം കൂടെ ഇട്ടിട്ട് ചിക്കൻ മസാല ഇല്ലേ നിങ്ങടവിടെ ചിക്കൻ മസാല ഒക്കെ ചേർ ത്തില്ലെ ആ അന്നെ ചിക്കൻ മസാലൊക്കെ നല്ല ചേർത്ത് നല്ലതുപോലെ പെരട്ടി വെക്കണം പെരട്ടിട്ട് നല്ല നല്ല ബേസിനില്ലേ പാത്രം പാത്രത്തിലിട്ട് നല്ല രീതിൽ വെച്ചിട്ട് ഉ പ്പു ഒക്കെ ട്ട് അടച്ച വെക്കണം കുറേ സ മയം അടച്ച് വെക്കുമ്പോ അത് നല്ല രീതിയിൽ ആ ക്കിന്നേന് പിന്നെ അമ്മ നമ്മള് ബാക്കി സവാളൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കുന്നടം വരെ അത് വെ ച്ച് വെക്കണം
ഓ ശരി ശരി ചുമന്നുള്ളി നമ്മള് ചെറിയുള്ളി എടുക്കത്തില്ല അല്ലെ
ആ ചെറിയ ഉള്ളിയാണെങ്കില് ചെറിയുള്ളി എടുക്കുവാണെങ്കി നല്ല ടേസ്റ്റാട്ടോ ചെറിയ ചെറിയുള്ളിയാ മെയിൻ ചെറിയുള്ളിയാ ടേസ്റ്റ് ഐറ്റം നമ്മള് സവാള എടുക്കുന്നതിനേക്കാട്ടി ചെറിയുള്ളിയാ ടേസ്റ്റ് പിന്നെ നമ്മള് അത് പൊളിക്കാനുള്ള ബുദ്ധിമുട്ടു കൊണ്ടും നമ്മുടെ ഇത് കൊണ്ടും ക്കെ നമ്മള് ചെറിയുള്ളി ഇടും മതി അത് പീസ് പീസ് ആക്കുമ്പോ കൊറ ക്കെ ഒണ്ടാവുല്ലോ ആ അങ്ങനെ നമ്മള് സവാള എടുക്കുന്നെ ഇവിടേം മിക്കവാറും സവാള എടുക്കുന്നേ ചെറിയുള്ളിയാണെങ്കിലാ ടേസ് റ്റ്
ആ ടേസ്റ്റ് ചെറിയ ഉള്ളിക്ക് അല്ലെ ഉം ഈ പറഞ്ഞ പോലെ ചെറിയുള്ളി പൊളിച്ച് വരാനിച്ചിരി താമസം നമുക്ക് പിടിക്കൂലോ അപ്പൊ എല്ലാവരും എന്താ ചെയ്യും സവോളയിലേക്ക് അങ്ങ് മാറും
സവാള ഉപയോഗിക്കത്തുള്ളൂ നമ്മള് നമ്മള് ഓ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മള് തന്നെ വേണ്ടിയെല്ലാം ചെയ്യാനെ ആ ആഹ് പോ രണ്ടുപേരെ ല്ലെ ഉണ്ടെങ്കില് നമക്ക് എല്ലാവാരൂടെ കൂട്ടത്തിന്ന് ചെറിയ ഒരാള് പൊളിക്കാണെ ഒരാള് അരി അരിയുക
സത്യം അപ്പൊ ഈ ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങളൊക് ക്കെ ഒണ്ടെങ്കില് എല്ലാരൂടി ഇപ്പ ചെ ചിക്കൻ റെഡി ആക്കുമ്പോ ഒരാൾക്ക് വേണെങ്കി ഇല്ല എഴു
ആ പൊളിച്ചു വെക്കാം നനനാ അങ്ങനെ പല ബുദ്ധിമുട്ട് കളില്ലേ അതുകൊണ്ട് നമ്മള് സവാള എടുക്കത്തുള്ളൂ ഇവിടെൊക്കെ നമ്മൾ ഞങ്ങൾ കറിവെക്കുമ്പഴ്
ആം ആ ഇവിടേം കൂടുതലും സവോളയാണ്
ആ സവാളയൊക്കെ പൊളിച്ച് ഇപ്പൊ നമ്മള് മിക്സ്യ്ത് വെച്ചേക്കുന്ന അത് കുറച്ചു നേരം അവിടെ വെച്ചിട്ട് അപ്പഴത്തേക്ക് നമ്മള് സവാള ഏ വെളുത്തുള്ളിയൊക്കെ പൊളി നിങ്ങള് തേങ്ങയൊക്കെ ഇടോ തേങ്ങ പീസ് പീസ് പീസ് ആക്കിട്ട് ഇടുവോ
ഞങ്ങളെ ലാസ്റ്റ് തേങ്ങാ പാല് ഒഴിക്കും
പാലൊഴി
ആം അരപ്പെല്ലാം നമ്മൾ ആക്കി വെച്ചന് ശേഷം ആ തേങ്ങാ പാല് ഒഴിക്കത്തെയുള്ളൂ തക്കാളി ഇടുവോ നിങ്ങള് ചിക്കനാ
ആ ഇവിടെ ചെ ഇവി അവിടെ അങ്ങനെ ഇടാറില്ല ചെല ചെല ചെല സ് സ്ഥലങ്ങളിലൊക്കെ ഈ തക്കാളി
ആ ഞങ്ങള് താ നല്ല ടേസ്റ്റാ തക്കാളി ഇടുവാമ്പം ഈം എല്ലാം എരിവുവെല്ലാം കറക്റ്റ് റ്റൊരു അളവിൽ അങ്ങ് ആകാനൊരു ആം നല്ലതാ തക്കാളി ഇടുന്നത് അത് നന്നായിട്ട് വറ്റും കേട്ടോ തക്കാളി നന്നായിട്ട് വഴറ്റണം തക്കാളിയുടെ ആ പച്ച ശെരിക്കും മാറി തക്കാളി നമുക്കറിയില്ലാത രീതിൽ ആവൂലൊ നന്നായിട്ട് വഴറ്റണം ചൊമന്ന മെറൂൺ കളറ് ആവൂല്ലേ
ന്നാ ന്നാ ആന്ന് ആ അ അപ്പം ഇത് ഇത് ആംമ് ആ ചെലടത്ത് ഓര് ഇപ്പൊ ഓരോ സ്ഥലങ്ങളില് ഓരോ
ആം ഓരോരി അത് നേരാ ട്ടോ ഓരോ ഓരോ രീതിയിൽ വാരി ഈ ഓരോ കറികളും വെക്ക്
ആ അത് തന്നെ അത് തന്നെ ഓരോ സ്ഥലങ്ങളിൽ വേറെയല്ലേ അപ്പം അവരുടെ ടേസ്റ്റിന് വെച്ചിട്ട് അവര് അത്ണ്ടാ ആ ആഹ തന്നെ
നിങ്ങൾ മസാല കൂട്ടുകൾ എന്തൊക്കെയടുക്കും ചിക്കൻ ചിക്കൻ മസാല മാത്രമേ എടുക്കൂ
അല്ല അല്ല അല്ല ചിക്കൻ മസാല അല്ല ഇവിടെ മുള മുളക് പൊടി മല്ലിപ്പൊട ഒക്കെ ചേർക്കും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ചെറിയ യിട്ട് ആ ചെറുതായിട്ട് ഒരു ഇതിന് വേണ്ടി ഒരു ടേസ്റ്റിനു സ്റ്റിന് വേണ്ടി കുട്ടികളൊക്കെ ഉണ്ട പിള്ളാരൊക്കെ ഉള്ളയാണെങ്കിൽ അവർക്ക് എരി വേണ്ട ഒന്നും വേണ്ട ഇവിടെയാണെങ്കിൽ ഇവിടത്തെ കുട്ടി ട്ടിക്കാണെങ്കില് ഏഹ്ഹ് പച്ചമുളക് ഇടണ്ട നെരിയൊന്നും കൂട്ടത്തില്ല പച്ചമുളക് വേണ്ടാങ് അങ്ങനെ അപ്പ ഞങ്ങളിവിടുന്ന് അല്ലാ നമ്മളെ കാശ് നീരിമുളോ
ആ കാശ്മീരി പൊടിയ ഉണ്ട് ശരിയ എരിവില്ലാത്ത പൊടിയുണ്ടല്ലോ നല്ല കളർ ഉണ്ട് താനും കറിക്ക് നല്ല ആ ആ അ തന്നെ ഉം
ക്കാണെങ്കിൽമ്മകത്തെ അനുസരിച്ച് എരി വെക്കണം ഈ പിള്ളേർക്കൊക്കെ ആണെങ്കില് ഏഹ പിള്ളേർ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എരി വേണ്ട
എരിവ് അത് തന്നെ അപ്പൊ ഈ കാശ്മീരി പൊടി ഇടുവാണെങ്കില് കറിക്ക് നല്ലൊരു കളർ വേണ
ആഹ ആ ആഹ കാണുന്നവർക്ക് ചിക്കൻ കറി നല്ലതാണെന്നൊരു ഇതും വരും
ആവിലെ അതൊന്നു പഥ്യം അതന്നെ നിങ്ങള് ചിക്കൻ വറുത്തിട്ടാണോ കറി വെക്കുന്നത് അതോ പച്ച അതുപോലെ തന്നെ
അല്ലല്ല വർത്തിട്ടല്ല ചിലരാണെങ്കിൽ ഈ ബീഫ് ഫൊക്കെ ആണെങ്കിൽ കുക്കറിനകത്തൊക്കെ ഇട്ട് ഒരടിയടിക്കും അപ്പം ഇച്ചിരി ഇച്ചിരി ഒന്ന് വ കിട്ടോന്നാ പറയെന്നെ വെന്ത് കിട്ടോന്ന്
ഇവിടെ ചിക്കൻ വാങ്ങിച്ചാലും ഞങ്ങള് വ വറക്കും ഈ ഒരു കുറച്ച് ഒത്തിരി എണ്ണം നമ്മൾ ഒഴിക്കുഏലാ ഒരു കുറച്ച എണ്ണ അയിന്റെ ചോട്ടിൽ ഒഴിച്ചിട്ട് അടു ഇപ്പോഴത്തെ വെച്ച തീ കുറച്ച് വയസ്സിട്ട് നമ്മൾ ഇളക്കി ഇളക്കി എങ്ങനെ ഇരിക്കും അപ്പൊ എന്താന്ന് വെച്ചാ ഒരു മുക്കാൽ വേ അളും നന്നായിട്ട് മോരിഞ്ഞു വരും ആ ഇറച്ചിക്കൊ ഒരു പിടുത്തമാവും
ആഹ നെല്ലയോ ആ് ആഹ് ആഹ് ആഹ് ആ
അങ്ങനെ ചെ ചിലരു എങ്ങനെ തന്നെ ഇപ്പം ഇവിടെയൊക്കെ ഇനിയിപ്പം എപ്പോഴും വറത്ത് വെക്കുന്നത് കൊണ്ടാ ഇവർക്ക് ഇപ്പം വേറൊരു സ്ഥലത്ത് പോയി ക ആരെ കൂട്ടത്തില്ല കാരണം എന്ന് വെച്ചാ ആ ഈ എ ച്ചക്ക് ഒരു ഇതില്ല എന്ന് പറയുവേ
ഇല്ലാണ് ആഹ അത് തന്നെ ആ
പക്ഷെ ടേസ്റ്റ് വാട്ടോ, മറ്റേതിനേക്കാളും ടേസ്റ്റ് വ വ്യത്യാസമുണ്ട്, നമ്മൾ ഇ വറക്കുന്നതിന്റെ ടേസ്റ്റ് പറയുബം നല്ലൊരു ആ, ടേസ്റ്റ് ഉണ്ട് കറി
ടേസ്റ്റ് ഉണ്ട് ആഹ് ആ ആ ആ പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല, ഇവിടെ അങ്ങനെ അല്ലാതെ നമ്മള് ഇതെല്ലാം വരട്ടി വെച്ചി ബീഫ് ആണെങ്കിൽ നമ്മള് കുക്കറിലിട്ട് ഒന്ന് അടിക്കും കുക്കറിലിട്ട് നമ്മളൊ അടി അടിച്ചിട്ടേ ആ ബീഫ് കറി വെക്കത്തൊള്ളു. ചിലപ്പോ നല്ല ഇപ്പൊ ഓരോ എർ ഇറച്ചിക്കും ഓരോ വ്യത്യാസങ്ങലില്ലേ? ആഹ് പ്പാ വേ ത്യാസങ്ങളൻസരിചിപം അമ്മമാർകൊക്ക്യാണെങ്കിൽ അവർക് കാണുംബം അറിയാ
ആഹ ശരിയാ ആ നല്ല ഇറച്ചിയണോ അല്ലെങ്കി എന്താ നമ്മുക്ക് കാണും
ആഹ അത് തന്നെ നല്ല ഇറച്ചിയാണോ അത് വേവുന്നയാണോ അവർ ക്കറിയാം പക്ഷെ നമ്മുക്ക് അങ്ങനെ ഒന്നും അറ മ്മ നമ്മടെ കയ്യിൽ കിട്ടുവ അതെങ്ക നമ്മളല്ലാത്ത രീതിൽ വെക്കുന്നത് ഇത് ഇവര് കുക്കറിനകട്ട അടിക്കണോ എന്നൊക്കെ ഇവര് പറയും
ആഹ്
അങ്ങനെ അങ്ങനെ അവര് പറയാ അങ്ങനെ അവർക്കറിയാം ബീഫോക്കയാണ കുക്കറിനാത്ത കേ
ആ ബീഫ് ശരിയാ നല്ല വേവ് വേണല്ലോ ബീഫന് എങ്ങനെയാണെങ്കിലും ഉം അടുപ്പിലൊക്കെ ആണേൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ അടുപ്പേ വെക്കേണ്ടി വരും
വക്കാനാണെങ്കിലും നമ്മൾ വെന്ത് വേവിച്ചു കൊടുക്കാനെ ആ ആ ആഹ് അങ്ങനെ
അങ്ങനെ ഇവിടെന്ന്ച്ചാ അമ്മ ഇവിടെ അച്ഛമ്മയൊക്കെ ആണെങ്കില് ബീഫും കുക്കറി അടിക്കുന്ന അവർക്ക് ഇഷ്ട അല്ലേ അവരപ്പം അടുപ്പുണ്ട് പഴയ ആൾക്കാരല്ലേ അപ്പൊ അടുപ്പില് വെച്ച് ചട്ടിക്കാത്ത് വെച്ച് ഇങ്ങനെ വേയിക്കും അതിന് ശേഷം ഒരു മണിക്കൂർ അടു പിടിക്കൂുന്നേ നമ്മടുപ്പിലിരുന്ന് ന്ത് പറന് നല്ല വേവുള്ളതല്ലേ ഇതിന് അ അത് കഴിഞ്ഞിട്ട് ഇവര് എം അരപ്പല്ല അവിടെ വേറെ വഴറ്റി അങ്ങനെ ചേർക്കും അമ്മച്ചിയൊക്കെ വെക്കുന്ന കറിന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മളൊക്കെ വെക്കുന്നതാണെങ്കിൽ നമ്മളെ ഉടായിപ്പായിട്ട് വെക്കുന്ന നമ്മക്ക് എത്ര വെച്ചാലും ആ ഒരു ടേസ്റ്റും വരില്ലട്ടോ അത് വേറൊരു കാര്യമേ
ക്കാരൊക്കെ വെക്കുന്നെയാണെങ്കിൽ അതെക്കേ എന്ത് ടേസ്റ്റ് എന്ത് വെച്ചാലും
ആ എന്ത് വെച്ചാലും ആ ഏതൊരു കറി വെച്ചാലും
നല്ലൊരു ടേസ്റ്റ് അവര് ചിക്കൻ കറിയൊന്നങ്ങിനല്ല എല്ലാ കറികൾ വെച്ചാലും നല്ല ടേസ്റ്റ
ആ ഒരു നല്ല തീയിലൊക്കെ വെക്കുവാണെങ്കിൽ എന്തൊരു ഇവര് എന്ന് വച്ചാല് മിക്സിയിൽ ഒന്നും അരക്കിയല നമ്മുക്കെന്താ പണി എളുപ്പമായി നമ്മ പെട്ടെന്ന് അരപ്പ് എല്ലാംകൂടി എടുത്ത് മിക്സിലിട്ട് അരച്ച നമ്മള് വെക്കണം ഈ അമ്മ ഇവിടത്തെ അമ്മക്കെന്ന് പറഞ്ഞാൽ അരകല്ലെ വെച്ചേ അരക്കുള്ളൂ
ആ അരകല്ലേ വെച്ച അരകല്ലേ ആ ഈ അരകല്ലേ വെച്ചില്ലേ
എല്ലു പോലും കാണാനില്ല
കാണാനില്ല എല്ലായിടത്തും മിക്സി തന്നെ മ സി പുൾട്ട് മി എന്ത് കാര്യത്തിനും മിക്സി
മിക്സിയ അ സത്യവാ ഉ ഞാനൊന്നും അരച്ചാ അ നന്നായിട്ട് അരഞ്ഞു വരത്തൂല്ല അത് വേറൊ കാര്യം കൂടെ അമ്മയൊക്കെ അരക്കുന്ന പോലെ അരകല്ലെ വെച്ചരച്ച എനിക്കത്ര നന്നായിട്ടര വച്ചെടുക്കാൻ അറിയത്തില്ല
അറിയത്തില്ല അറിയത്തില്ല ചമ്മന്തിയൊക്കെ ആണെങ്കില് അരകല്ലേൽ അരക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ്
ആ നല്ല ടേസ്റ്റ് റ്റാന്നാ പറയുന്നേ അത് നന്നായിട്ട് ന ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴറ്റിയിട്ട് കൂടി ഒന്നരക്കണം നല്ല ടേസ്റ്റ് ആണ് വത്തലമുളകൊക്കെ വരറ്റിട്ട് ഇച്ചിരി ഇഞ്ചിയും കൂടെ ഒക്കെ വെച്ച വെക്കുവാണെങ്കില് നമുക്ക് വേറൊരു കറി വേണ്ടന്നാ പറയണ വെച്ചുടുക്കുന്നല്ല അമ്മമാര് ന്ന ക്കറി
ആഹ് അമ്മമാർ അതന്നെ ആഹ് അതന്നെ അതന്നെ
തില്ല പെട്ടന്ന് പെട്ട മിക്സിക്കകതേക്ക് ഇട്ട് രണ്ടടി അടിക്കും
അടി അടിക്കും ആഹ് ഓക്കെ ആഹ് നമ്മളെളുപ്പവഴിയല്ലേ നോക്കു
ആഹ് നമ്മളെടുപ്പവഴി അല്ലെ നോക്കുന്നേ
ആഹ് തന്നെ ആഹ് ആഹ് ഓക്കെ ഓ ശരി ഓക്കെ ഓക്കേ ശരി ശരി ശരി ആഹ് ശരി